ഹലോ.
ആഹ് ഹലോ
ആഹ്
ഔ ആഹ് പറഞ്ഞോളു കേക്കുന്നുണ്ടോ
ആഹ് എന്താ സുഖല്ലേ
ആഹ് ജലദോഷണ് മഴയൊക്കെല്ലേ അപ്പൊ ആഹ് അയ്യോ ഇങ്ങോട്ട് മഴയല്ലായിരുന്നു ആ ഇവിടെ മൂന്ന് ദിവസം കൊണ്ട് മഴയാണ് അപ്പൊ ജലദോഷയി തണുപ്പല്ലേ അപ്പൊ ചെറിയ അലർജിയുടെ ഒക്കെ പ്രശ്നംണ്ടായി യോണ്ട് പെട്ടെന്ന് പനിച്ചു
ആഹ് വേനൽമയ ആവുമ്പളേ നന്നായി
ആഹ് വേനൽ ആഹ് അവിടെ എന്തുണ്ട് വിശേഷം
കുന്നേരം ഇന്ന് വൈകുന്നേരം ചെർതായിട്ട് ഒന്ന്ങ്ങനെ പെയ്തു പിന്നെ വക ദിസൊള്ള നല്ല വെയിലേനു
ആണ്ല്ലേ
ആഹ് ഇന്ന് ചൂട്ന് കൊർച്ച് കൊറവുണ്ട്
ചൂടിന് കൊറവ്ണ്ട് ആഹ് വൈകീട്ട് മഴ പെയ്തോണ്ട് ഇവടെ ചൂടടിച്ച്ട്ട് മൂന്ന് ദെവസായി മൂന്ന് ദെവസം കൊണ്ട് നന്നായിട്ട് ഭയങ്കരമായിട്ടൊന്ന് പെയ്യുവല്ല കൊർച്ച് ടൈം പെയ്യും അങ്ങ് മങ്ങും അത് കഴിഞ്ഞ് ആ വെള്ളം ഒന്ന് തോർന്ന് വെരുമ്പൊ അട്ത്തത് പെയ്യും
ആഹ് മയക്കാലം ആയ പോലെ അല്ലെ
ആഹ് മഴക്കാലം ആയതുപോലെ എങ്കി ന്നറയെ വെള്ളം എന്താറയാ നന്നായിട്ട് ശക്തിയോടെ പെയ്താ നമ്മളെ കെണറ്റിലെങ്കിലും വെള്ളമാവും ഇത് അതൂല്ല അങ്ങനൊരവസ്ഥ ഉം
ഇവിടേണെ ഇടി മിന്നലാണ്
ആഹ് ഇവിടെ അത്ണ്ട് പക്ഷെ പകലൊന്നും ഇല്ല ഇപ്പം വൈകിട്ടത്തെ മഴയ്ക്ക് മാത്രം ഇടീം മിന്നലും ഇണ്ടായ്രുന്നു പകല് പെയ്യുന്ന മഴയൊന്നും ഇല്ലായ്ര്ന്നു
മിന്നലാണ് പേടി മഴ പെയ്താ കൊഴപ്പല്ലേനു
ആഹ് ഞങ്ങക്ക് കാറ്റ് ഭയങ്കര പേടിക്കേണ്ട ഒരവസ്ഥയാര്ന്നു അത് നമ്മടെ വീട്ൻ്റെ മേള്ള് വല്യൊരു തേക്ക് നിപ്പുണ്ടാര്ന്നു അഈ മഴ തോടങ്ങി ഒര് രണ്ട് ദെവസത്തെ മഴേല് ഭയങ്കര കാറ്റായ്രുന്നു നമ ക്ക് പേടിച്ചു രാത്രീലെങ്ങാനും നമ്മടെ മേ ത്ത്ക്ക് വീഴോ വീടിന്റെ മണ്ടക്ക് വീഴോന്നൊക്കെള്ള അങ്ങനെ പിന്നെ ഇരിന്ന്ട്ട് മുറിച്ച് അതോണ്ട് ഇപ്പം പിന്നെ കാ അതിന് ശേഷം കാറ്റും അടിക്കുന്നില്ല മഴേം ആഹ് ചുറ്റും ആഹ് വീടിന്റെ ചുറ്റും മരങ്ങള്ണ്ട് എല്ലാം മുറിച്ചു ആഹ് വൈകി ആഹ് ഇവിടെ അതാണ് കൂട്തലും പ്രശ് ഞങ്ങരു ഒന്നങ്ങോട്ട് മഴ പെയ്തു കഴിഞ്ഞാ നമക്ക് മഴേടെ തണുപ്പും അല്ലാത്ത തണുപ്പുകൂടെ വെരും അല്ലെങ്കി ഇപ്പൊര് ചൂട് സമയത്താണെങ്കി പോലും ഇപ്പോ ഒര് കൊർച്ച് പൊക്കത്തും കൂടേണ് വീട് അപ്പൊ ചൂട് സമയം കൂടെ ആവ്ന്നുണ്ടെങ്കിലും ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയി കഴിഞ്ഞാ നമക്ക് തണുപ്പായിരിക്കും
ആഹ്
ആഹ് അങ്ങനൊരു ഏരിയ
ശെരിക്കും വേണം മരങ്ങള് വേണം വീടിന് ചു
ആഹ് അവിടെ മരഞ്ഞളൊന്നും
കൊറവാണ് ഇപ്പൊ പിന്നെ എല്ലാരും മുറിച്ച് മാറ്റല്ലേ
ആഹ് അത് പേടിച്ചിട്ടാടാ ന്ന് കാറ്റാണ് അടിക്കുന്നത് ഓഹ് ഇവിടെ നമ്മടെ ചുറ്റും നമക്ക് മുറ്റത്തിരിക്കാൻ തണലും കാര്യങ്ങളും കാറ്റും ഒക്കെ കിട്ടും പക്ഷെ ഇങ്ങനെള്ള മഴ സമയങ്ങളിലൊക്കെ ഉള്ള ഈ ഗുരുതരമായിട്ട്ള്ള കാറ്റുകളൊക്കെ നമുക്ക് ഭയങ്കര പാടാണേ കാര്യം നമുക്കറിയ ഞമ്മടെ വീടിന്റെ മണ്ടക്കൊക്കൊടിഞ്ഞ് വീണ് അയ്യോ നമ്മളെ എവിടെങ്കിലും നിക്കുമ്പഴൊക്കെയാ പറ്റുന്നുന്നെങ്കി നമക്ക് അറിയത്തില്ലല്ലേ
ആഹ് പിന്നെ വീട്ട്ല് ഇതൊക്കെ ഇണ്ടോ? പച്ചക്കറി ഒക്കെ കൃഷി ചെയ്യല്ണ്ടോ വീട്ട്ക്ക് ആവശ്യള്ള
കൃഷിയായിട്ടില്ല പിന്നെ നമ്മക്ക് അത്യാവശ്യം ഈ ചന്തന്നോക്കെ കിട്ടുന്ന വിതോണ്ടല്ലോഇങ്ങനെ വിത്ത് കൊണ്ട് വിക്കത്തില്ലേ അങ്ങനെ ഞാ ആഹ് അങ്ങനെ വിത്ത്കൊണ്ട് വച്ചിട്ട് പച്ചമുളകും തക്കാളിയും പയറും വഴുതനയും ഇത് ഇത്രയുണ്ട്
സ്ഥലംണ്ടായ നമ്മക്ക് കൃത കൃഷിയ്യാം നമ്മളെ അട്ക്കള തോട്ടംണ്ടാക്കല്ലേ
ആഹ് ആഹ് അത്ശരിയാണ് സ്ഥലം നമ്മക്ക് ഹ് വ സ്ഥലംഉണ്ടെങ്കിലും മൊത്തം പാറയാണ് ങ്ങള് മണ്ണ് കവർന്നത്തി എടുത്തിട്ട് അങ്ങനെയ ഈ ച ഹ് സ അരിച്ച ചാക്കിന്റെ അരി വേടിക്ക്ന്ന ചാക്കിന്റെ ല്ലെ അതി ഈ മണ്ണ് നറച്ച് നമുക്ക് നടാഒക്കത്തോള്ളൂ പാറയാമൊത്തം വെട്ടുകല്ലില്ലേ അങ്ങ അങ്ങനള്ള മണ്ണാ നമക്ക്
ടെറസ്ന്റെ മേലൊക്കെ കൃഷിയ്യലുണ്ടോ
ഏഹ് ഇല്ലില്ല അതിന്റെ മെള്ള്ലോന്നും ഇല്ല നമ്മക്ക് അല്ലാതെ താഴെത്തന്നെ താഴത്ത് തറയത്ത് തന്നെ നമ്മള് ഈ ചാക്കിനകത്ത് മണ്ണ് നറച്ച്ട്ട് അങ്ങനേനടും അല്ലാതേ
ഇവ്ടെ പിന്നെ അയ്നുള്ള സ്ഥലോന്നുല്ല
ഇല്ലല്ലേ
ക്ക വാങ്ങല
ഇൻക്കല്ല ഇഷ്ടാണ്ട് ട്ടോ അമ്മളെ വീട്ട് ക്കാവിശ്യള്ള സാധനങ്ങള് ഒര് ആഹ്
കറവേപ്പില ഇണ്ട് ഒരു മൂന്ന് വല്ല്യ മൂട് കറിവേപ്പിഇണ്ട്
ആഹ് അത് തന്നെ നല്ലതാണ്
ആഹ് ആഹ് അത് എല്ലാത്തിനും നമുക്ക് നല്ലതാ കാര്രോ കറിക്ക്
വെഷ അടിച്ച് കാണ്ട് ക്കെല്ലെ
ആഹ് പിന്നെ ഇപ്പൊ കറിയൊക്കെ വെക്കുന്നീനാണെങ്കിലും പിന്ന ഇ പറയുന്നത്‌ പോലെ മുടിക്ക് നല്ലതാണ് സാധനം അപ്പം അങ്ങനെ അത് അതിന് ഉപയോഗിക്കാം അതുകൊണ്ട് നമുക്ക് മൂന്ന് മൂട്ണ്ട് നല്ല വലത് പന്തലിച്ചി ഇങ്ങനെ നിക്ക്യ അത് നമ്മൾ അതനുസരിച്ച് ആഹ് കൊടുക്കും കൊടുക്കും ഇവിടെ ഒരു അഞ്ചാറ് വീട്ടുകാർ വന്ന് മേടിച്ചോണ്ട് പോകും ഇങ്ങനെ വന്ന് വേടിച്ച് വേടിച്ച് അങ്ങനെ കൊണ്ടു പോക്ന്നേ അപ്പൊ നമ്മള് മണ്ടയോ ടിച്ചാ ടിച്ച് കൊടുക്കുമ്പം പിന്നെ പൊട്ടി കിളിച്ച് പെട്ടെന്നെന്നെ
ആഹ് അത് അത് അങ്ങനെ ഒടിച്ച് കൊടുക്കണല്ലേ ഞാ ന്ന പുതിയത് ഇണ്ടാവുമ്പോ നല്ല
ആഹ് പന്തലിച്ച് വരോള്ളൂ അടി ന്ന് അടർത്തി കൊടുതാ ആ പന്തലികൂല്ല മണ്ടയോടിച്ചോടിച്ചു കൊടുക്കണം
ആഹ് മുരിങ്ങണ്ടോ
ആഹ് മുരിങ്ങിയില്ലടാ മുരിങ്ങ ഒന്നും നമുക്ക് നമ്മള് മുരരിങ്ങയൊക്കെ കാശ് കൊടുത്താ വേടിക്ക്ന്നെ ഈ കഴിഞ്ഞ പ്പോ ഈ സീസൺടൈമ്ന് മുമ്പങ്ങാണ്ട് രണ്ട് മുരി രണ്ട് മൂന്നെണ്ണത്തിന് നൂറ് രൂപട്ത്ത അമ്മള് മേടിക്കുന്നത് അവിടെണ്ടോ മുരി
ച്ച്ട്ടാണ്ടാവൂല ആഹ് മുരിങ്ങണ്ട്
ആണല്ലേ ആ രണ്ടുവെട്ടം നട്ടതാണ് പക്ഷെ കിളിക്കുന്നില്ല അത് ചാക്കുമേ നട്ടാലും വേനി അല്ലെങ്കിൽ നമ്മള് നേഴ്സറിലങ്ങാണും പോയി ബഡയ്ത് ങ്ങാണം വേടിക്കണം
അഹ് ചാക്കില് നടൂലല്ലോ മുരിങ്ങ
അഹ് മുരിങ്ങ നടൂല്ല ഈ തറേന്ന് നട്ടാകിളി
ആഹ് അതന്നെ പാറ ആയതൊണ്ട്ല്ലേ
പാറആയതൊണ്ട് വേര് എറങ്ങൂല്ല പാറല്ലല്ല വെട്ടുകല്ലില്ലേ ഭയങ്കര കട്ടിയാണ് കല്ല് അപ്പൊ അതുകൊണ്ട് ഇറങ്ങില്ല അത് കാരണം നമ്മൾ ആഹ് അപ്പൊ ചാക്കല് മണ്ണേടുത്താ അത് നിൽക്കൂലല്ലോ അതുകൊണ്ട് രണ്ടു വട്ടം നട്ട് നോക്കിയതാ പക്ഷെ കിളിച്ചില്ല
അത് നല്ലതാണ് കുട്ടികൾക്കൊക്കെ അറിയ അത് ചീരന്റെല അങ്ങൻ
എന്നാ പിന്നെ പിന്നെല്ല വേലിച്ചീര പക്ഷെ ഇപ്പൊ അത് കഴിച്ചൂടാന്നൊക്കെ പറയുന്നേ കേട്ട് അതുകൊണ്ട് ഇപ്പം വെക്കാറും ഇല്ല കഴിഞ്ഞ വർഷം വരെ വെക്കുആയിരുന്നുട്ടോ വേലി ചീര ഇപ്പൊ അത് വെ കഴിച്ചൂടാന്ന ങ്ങാണ്ട് ഈ ഇടയ്ക്ക എങ്ങാണ്ട് ന്യൂസിനകത്ത് പറഞ്ഞത് കൊണ്ട് പിള്ളേര് സമ്മയ്ക്കൂല്ലത് വെക്കാൻ അത് കാരണം ഇപ്പ അത് വെക്കുല മ്
ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽത്തന്നെ ണ്ടാക്കി ഇതാക്ക്ണന്നെ കുട്ടിയാൾ ക്ക് നല്ല വെശം ഇല്ലാത്ത പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാലോ ഏറ്റവും നല്ലതേ നമ്മള് വീട് വീട്ടക്ക് ആാവശ്യമുള്ള പച്ചക്കറി വീട്ടിൽ തന്നെ ണ്ടാ
ആഹ് ആഹ് അത് ശരിക്കും സത്യാണ് ട്ടോ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്
ചൽപ്പോ ഒരു തക്കാളിയൊക്കെ കിട്ടുവുള്ളൂ പക്ഷെ നമ്മക്ക് കറിക്ക് അത് മതിയെ ല്ലോ
ആഹ് അത് മതി. കൂടുതൽ നമ്മക്ക് വേണ്ടാല്ലോ.
ആഹ്.
ഉം
പിന്നെന്ത
പിന്നെ വേറെ എന്താണ് സ്കൂളിലെ സാനങ്ങളൊക്കെ മേടിച്ചോ?
ആഹ് കൊറെയൊക്കെ വേടിച്ചു. ബാഗ്, ബാഗ് അതൊക്കെ വേടിച്ചു. പിന്നെ നോട്ട്ബുക്ക് അതൊക്കെ ണ്ട്. ഉം പുസ്തകം പൊതിയാനൊക്കെ ണ്ട്.
ആഹ് ഒന്നും പൊതിഞ്ഞില്ല്യൊ? ആഹ് പയ്യെ കൊണ്ട് ആഹ് ഇനി രണ്ട് മൂന്ന് ദിവസം കൂടി. ഇനിയിപ്പോ ഒന്നാം തി മുതലല്ലേ പോണ്ടുന്നേ. കൊറച്ചേസം കൂടെ ണ്ട് ആഹ് ഉം
ആഹ്.
എഹ്
അതായി.
ആഹ് ഇവിടെ അതൊക്കെ പിന്നെ സാധനങ്ങളെല്ലാം വേടിച്ച് വെച്ച് കഴിഞ്ഞാ. നമ്മക്ക് ഇവിടെ ഷോപ്പ് ഓഫർ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ബുക്ക് എല്ലാ സാനങ്ങളും നമുക്ക് വേടിക്കും. ബാഗ് ഒക്കെ ആണെങ്കി പാതി ബ്രാൻ്റ്ഡാണെങ്കിലും അയ്ന്റെ റേറ്റിന്റെ പാതി വെച്ചി ട്ടാ അങ്ങനെ. അപ്പൊ എല്ലാം മേടിക്കാൻ പറ്റി.
ആഹ് ആഹ്.
ബുക്കാണെങ്കിലും നമ്മള് കൊറച്ച് ബുക്ക് വേടിച്ചാ മതിയായിരുന്നു. അയ്നെ അത് അത്രയും നമ്മള് വേടിക്കുന്ന ബുക്കിന്റെ അത്രയും നമുക്ക് അതിന്ന് ഫ്രീ
ആഹ് അങ്ങനെ കിട്ട്ണ ലാഭാണ് ല്ലേ.
പിന്നേ തീർച്ചയായിട്ടും. കാര്യായിപ്പ അമ്പത് ബുക്ക് നമുക്ക് പ്പേ മേടിക്കുവാന്നുണ്ടെങ്കി ട്യൂഷനും സ്കൂളും ഒക്കെ ആയിട്ട് ഒരു അമ്പത് ബുക്ക് വേടിക്കുക എന്നുണ്ടെങ്കി ഒരമ്പത് ബു ക്കും കൂടെ ഫ്രീ കിട്ട്മ്പോ നമുക്ക് ആഹ് രാ നമ്മള് എടക്ക് വെച്ച് വേടിക്കുന്ന ഒരു ബുക്കിന്റെ ലാഭം കിട്ട്വല്ലോ.
ആഹ്.
അങ്ങനെ അങ്ങനെ ഓഫറാ നമ്മുക്ക് കിട്ടിയത്.
യൂനിഫോമൊക്കെ കിട്ടിയോ കുട്ട്യേക്കൊക്കെ?
എന്തോ?
യൂണിഫോമൊക്കെ കിട്ടിയോ ചോയ്ക്കാ.
ആഹ് യൂണിഫോമ് തയ്ക്കാൻ കൊടുത്തിട്ടേയൊള്ളു. അത് പിന്നെ പെതുക്കെ തയ്ച്ചാ മതീന്ന് പർഞ്ഞു സ്കൂൾ അടക്ക്യുന്നേന് മുമ്പാ ഒരു രാ യൂണിഫോം രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ഒരെണ്ണവും കൂടെ സ്കൂളീന്ന് ഈ ലാസ്റ്റ് ടൈമ് തന്നു. അപ്പൊ യൂണിഫോമിന് മാറ്റവില്ല. അപ്പൊ അത് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിപ്പോ പതുക്കെ തയ്ച്ചാ മതി അത് ഉണ്ടല്ലോ. അതിപ്പോ ഒരെണ്ണം അതാണെങ്കി ഒറ്റ ദിവസം എങ്ങാണ്ട് ഇ ട്ടതു ഒള്ളൂ. പിന്നെ ഇടേണ്ടി വന്നില്ല യൂണിഫോം. ഓൾറെഡി രണ്ടെണ്ണം അവര് അന്ന് പിന്നെ ഇങ്ങ് തന്നപ്പം നമ്മളങ്ങ് വേടിച്ചതാ. മാറ്റോം ഇല്ല അപ്പൊ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞേ.
ആഹ് ശരിയാ. പിന്നെ യൂണിഫോമൊക്കെ സ്കൂൾന്ന് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും.
ആഹ് അതാ. ഇനി അത് മാത്ര അല്ല. ഇപ്പൊ തയ്ക്കാൻ തയ്യല് കൂടുതലാ അവര്ക്ക്. അവരപ്പ തയ്ച്ച് കിട്ടാൻ പാടാ. അവര്പ്പൊ കൊറച്ട്ട് പ്പെ ആഹ് തിരക്ക് ടൈം ആയതുകൊണ്ട് ഭയങ്കര പാടാണ്.
അതെല്ലാരും ലാസ്റ്റ്ക്കെ നോക്കുള്ളൂ. ഫസ്റ്റ് ഒക്കെ നോക്കൂല. രണ്ടു മാസം അവധി ഉണ്ടായിട്ട്
രണ്ട് ആഹ് രണ്ടു മാസം അവധി ഉണ്ടായിക്കഴിഞ്ഞാ ഏറ്റവും ലാ സ്റ്റ് ഡേയിലായിരിക്കും
പിന്നേ പറഞ്ഞങ്ങ് നിൽക്കും.
ആഹ് ആന്ന്. ഒരാഴ്ച സമയമുള്ളപ്പോഴായിരിക്കും ആഹ് ഒരാഴ്ച സമയമുള്ളപ്പോഴായിരിക്കും നമ്മൾ അയ്യോ ഓടി പോകുന്നത് എന്തോത്തിനാ യൂണിഫോം എടുത്ത് തയിച്ചാൻ കൊടുത്തില്ല. അവർക്കും തിരക്കാ. അവരും തയ്ക്കാതെ വെച്ചൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് എല്ലാവരുടെേയും കൂടെ ഓടിക്കടന്ന് തയ് അതുകൊണ്ട് പിന്നെ പതുക്കെ മതീന്ന് വിചാരിച്ചു.
ഉം പിന്നെ എന്തൊക്കെയെന്നാ ഓക്കെ എന്നാ ശരി. ഒന്നൂല്ലല്ലോ. ആഹ് ഓക്കെ എന്നാ.